ഹലോ റേഞ്ചില്ലല്ലോ ഹലോ റേഞ്ച് ഇല്ല
റേഞ്ചില്ലേ ആന്നാ റേഞ്ച്ള്ളോടത്തക്ക് നിക്കാം എന്തൊക്കെ സുഖാണോ സുഖാ
ഓ സുഖം സുഖാണ്
പിന്നെ ചോറൊക്കെ വെച്ച് ഇതെടുക്കാ ആ സുഖാണ് സുഖാണ് പോന്നില്ല അമ്മ പോയാ
ഓ അമ്മ പോയി
ആ അച്ഛന് ചായൊക്കെ കുടിച്ച് ഫ്രീ ആയിരിക്കൂല്ലേ ചായക്കോ കുടിച്ചാ ഉം ഉം എന്താണ് പലഹാരൊക്കെ
പലഹാരും കേക്ക് അതൊക്കെ ഉണ്ട്
മം മം
ഉം
വേറെ സ്കൂൾക്ക് ഉം ഇവിടെക്കെ ആ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഇന്ന് നല്ല പഴുത്ത ചക്കണ്ട് ചക്കണ്ട ആ നോൻപ്ണ് നാളൊക്കെ നോൻപ് ഇണ്ടായന്ന് കൊറ ഇറ്റ ദിവസം ഞാനും നോറ്റിന്ന് പിന്നെ സുഖ ഇല്ലാതായപ്പോ വേണ്ടാന്ന് വെച്ച്ച് ഇ നാളെ നോമ്പാണ് അപ്പ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അങ്ങനെ വല്ലാതെ വേണന്നൊന്നുല്ലട്ടാ ഓൻ വാണിച്ചിട്ട്
അന്നെ ഇങ്ങ രാത്രിത്തെ എന്നെ ഫുഡ്ന്നെ ആയിരിക്കൂല്ലേ
ഇവിടെ ആരും ചോറ് വെക്കൂല അത്തഴത്തിന് അവല് പഴം അങ്ങനൊക്കെ ഈത്തപ്പഴം ആ നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചുടുക്ക അല്ലെങ്കിൽ മു അ അങ്ങനെ എന്തൊക്കിലും കഴക്കുള്ളൂ ഞാനൊന്നും ഒന്നും കഴക്കലില്ല ആ ചോറ് കഴക്കലില്യാ ഇവിടെ ആരും ചോറ് വയ്ക്കലില്ല ഇവിടെ ഏ നോ മറ്റേ മുപ്പത് നോമ്പുള്ള ടൈമിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങള് മു പ്പത് ദിവസം ചോറ്ന്നെ വെക്കലില്ല നോമ്പ് തൊറക്കാൻ നേരത്ത് പിന്നെ പുറ ആ ബിരിയാണി അങ്ങനെതൊക്കെ ണ്ടാക്കും പിന്നെ നോമ്പ് തൊറക്കാനേരത്ത് ഇതേപോലെ പൊരിക്കടി നമ്മൾ ജ്യൂസും അതും അതുവക്കെ വള്ളം നാരങ്ങ വ വള്ളങ്ങനെ ഉണ്ടാക്കും കൂവ കേട്ട്ക്കണോ കൂവാ വള്ളം കൂവ ആ കൂവപ്പൊടി ആ അതന്നെ അത് ഞങ്ങള് ഇവടെ വീട്ടിലിണ്ടാക്കലുണ്ട് പറിച്ചിട്ടിവടെത്തന്നെ ഇള്ളത് പറിച്ചിട്ട് മില്ലിലിട്ട്
അതെന്താ സാനം
അത് ഒര് നമ്മളെ എന്ത് ഇൻ ഞ്ചി ഇതൊക്കെ പോൽത്തന്നെ അത് പോൽത്ത അതേ തയ്യെന്നാണ് അതുപോൽ തന്നെണ് അത് പറിച്ചെടുക്ക മി സിൽട്ട് അടിക്കലുണ്ട് കൊറേക്കെണ്ട് തോനെണ്ടാവുമ്പ അമ്മള് ഏ ഒണക്കില്ല അങ്ങനെല്ല അത് മിക്സിലിട്ടടിക്കല് മില്ലി കൊ കൊടുത്തയക്കും നമ്മളരിം പൊടിക്കെപൊടിക്കണ മില്ലില് കൊട് തയ്ച്ചിട്ട് ഓട്ന്ന് ആട്ടിക്കൊണ്ടരും എന്നിട്ടമ്മള് ഇങ്ങനെ പിഴിഞ്ഞിണ്ടാക്കി കൊറേ പണീണ്ടത് നല്ല റേറ്റും ഞങ്ങള് വിക്കലുണ്ടത് വിക്കും
അപ്പ അത് എങ്ങനാ ഉപ്പിട്ടിട്ടാ കുടിക്കാ
ഉപ്പിട്ടിട്ട് കുടിക്കും പിന്നെ മ്മള് തേങ്ങാപ്പാലും പഞ്ചസാരോ ഇതൊക്കെ ചേർത്തിട്ട് അങ്ങനെ പായസൊക്കെ വെക്കണപ്പോൽ തന്നെ വെക്കും സേമിയൊക്കെ ഇട്ടിട്ട് വെക്കും. നല്ലതാണ് മൂത്രം കടച്ചിലും വയറ് കാളിച്ചക്കും അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ
ആ ഇവടെ കൂവപ്പൊടി വാങ്ങിട്ടൊക്കെ കുടിക്കല്ണ്ട്
ആ അതന്നെ ഞങ്ങള് ഞാൻ വിക്കലുണ്ട ണ്ടങ്ങനെ ഇണ്ടാക്കിട്ട് ഇവിടെ നല്ല ഇണ്ടായിന്ന് ഇപ്പം വീട് പണി തൊടങ്ങിയപ്പള് അവിടുന്ന് കൊറേ പർച്ചപ്പള് ഇപ്പവിടൊന്നും ഇല്ല. ഇവട നല്ലണ്ടാക്കീന്. എഴുവത് കിലോ എൺമ്പത് കിലോക്കെ ഞങ്ങളാട്ടിക്കൊടുന്നീന്. അതെക്കെ ഇപ്പവിടെ കൃഷി ചെയ്യുന്നു ഇവിടെത്തപ്പ എന്നിട്ട് ഞങ്ങളൊന്നാകെ പ്പന്നെ പ റിച്ച് തരും നമ്മള് വൃത്തിയാക്കിയ മതി അതിന്റെ നാരൊക്കെങ്ങട് കറ കളഞ്ഞ് വൃത്തിയാക്ക. ട്ട് വള്ളത്തിലിട്ട് കെഴുകി വൃത്തിയാക്കിട്ട് പിന്നെ കൊണ്ടോവും ച്ച രാ. കിലോ പാത്രത്തിലക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടോവും അത് അ റ്റി കൊണ്ടുവരാനും ന്നട്ട് പിഴിഞ്ഞി റെഡിയാക്കി പിഴിഞ്ഞി ട്ട് നമ്മളേഴു ദിവസം വള്ളം ഊറ്റണം ഏഴു ദിവസൊന്നും മാണ്ട. അതിന്റെ കട്ട് പോവോളം ഊറ്റണം ന്നിട്ട് പിന്നാ അടിത്തെ പൊടി എടുത്തിട്ട് പ്ലേറ്റിലൊക്കെ തട്ടിലൊക്കെ പരത്തിട്ട് ഒണക്കും. ഒണക്കിട്ട് പിന്നെ അത് പാത്രത്തിലാക്കിവെക്കും എന്നിട്ടത് നമ്മളിതേപോലെ നോമ്പിനൊക്കെപയോഗിക്കും. അപ്പ കുക ഏ ഉം ഞങ്ങക്ക് മെയിനായിട്ടുള്ള പണി നോമ്പിന് നമ്മളു അങ്ങനെ പൊരിക്കടിണ്ടാക്കും വെള്ളംദൊക്കെ ണ്ടാക്കും ഏ ഈ ന്താണ് ഇത് ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് കട്ടെയ്ത് വെക്കും അതാണ് പിന്നെ ചായേം കടി ടി അങ്ങനെ വല്ലാതണ്ടാക്കണന്ന്ന്നൊന്നുല്ല്യ നിർബന്ധില്ല മിക്കവാറും ഇങ്ങനെ അവിടുന്നും ഇവിടുന്നൊക്കെ ചോറുംതൊക്കെ ക്കെ കൂട്ടും ചെയ്യും. അപ്പ അതൊക്കെ തന്നെ കടിയൊക്കെ ചെൽപ്പം എന്താ വാ അത്ണ്ടാക്കൂ ല്ലാ തോനെ ഇണ്ടാക്കി വെക്കൂല. നാശാവാൻ വേണ്ടിട്ടുള്ള ഇണ്ടാക്കി വെക്കൂല.
കൊറവാലേ ചോറ് അതന്നാ നല്ലത്. കർബോഹൈഡ്രറ്റ് ഉം
അപ്പ ചോറ് വല്ലാതാണ്ടാക്കൂല. പിന്നെപ്പ നോമ്പ് ആണെങ്കിലും അത്താത്തിനന്നെല്ലാ ആവൂലോ അതുതൊക്കെടുത്ത് തിന്നിട്ട് നാളെ പിന്നെ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാക്കണ്ട വൈകിട്ട് എന്തെങ്കിലും പൊരിക്കടിയും ജ്യൂസും ഇതൊക്കെണ്ട ആ് ചെറിയരു ചില ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ അവര്ടുക്കൂല ബാക്കി ആറാം ക്ലാസ് ടണ അവനൊ കൊടുക്കു അവന പിന്നെ പന്ത്രണ്ടി പടിക്ക്പോ അവന ഉടുക്കും പിന്നെ കാക്കാര എടുക്കും എല്ലാരും എടുക്കും പിന്നെ നോമ്പ് തുറന്നാലും നാളെഞ്ഞഞ് പൊറത്തുന്നന്ന് കൊണ്ടിരില്ലാവമ്മ അങ്ങണന്നോ പറഞ്ഞേന്ന് ഇപ്പ എന്നും ബിരിയാണി നയിച്ചോറ് ഇന്നലെ ഇങ്ങന ഇന്നലെ എവിടുന്നൊരു സ്ഥലത്ത് കൊടുന്നന്ന് പിന്നേ മിനിയാന്നടെ അടുത്ത്ന്ന് പള്ളീന്ന് കിടീന്ന് അങ്ങനെയൊക്കെയിട്ട് കിട്ടണ്ട് പിന്നെപ്പ എന്തിനാണ് വെറുത നമ്മ വീ ഇങ്ങന നമ്മള ശെീട്ട എന് വെറുതെ കേട എത്തി അതൊണ്ടാ നമക്ക് എന്ന ഇപ്പ ഇറച്ചും മീനും ഇറച്ചിങ്ങന അങ്ങനെ വല്ലാതെ കി കൂട്ടണ്ടല്ലോ എനിക്ക് ഇറച്ചിനൊക്കാ ഇഷ്ടം മീനാ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങക്ക് എന്താ ഇഷ്ടം നിങ്ങക്ക്ഷ്ടല്ല ഭക്ഷണം
ഇഷ്ടം മന്തിയാണ്
ഏ ഇക്കൊന്നും മന്തി ഇഷ്ടം തന്ന ഇല്ല ഉം സാധാ ഞാൻ ഏത് കല്യാണ പേരെ പോയാലും ഞാൻ ഏത് കല്യാണ പേര് പോയാല എന്ത കേട്ടിരുന്ന ഇപ്പൊ ഞാൻ പച്ച തടിയൊക്കെ വെച്ച കാരണം അതൊ തീരെ വെറ്റ് ഉണ്ടായി അ നല്ല വെ കുറ്റൊക്കെ വെച്ച കാര ഞൻ പിന്നെ ഞാൻ വല്ലാതൊക്കെ ബിരിയാണി ഒന്നും വെക്കണംില്ലേ ഇഷ്ടില്ല അങ്ങനെ അപ്പൊ ഞാൻ പററിഞ്ഞു സാദാ ചോ മാത്രം വെക്ക സാദാ ചോറും സാമ്പാറും ഒക്കെ തന്നെ ഞ കൂട്ട എവിുന്നെങ്കിലെല്ല പൂതിയാവുമ്പോൾ മാത്രം ബിരിയാണി വഴക്കുള്ളു
ഉം ഇവിടെ അങ്ങനെ തന്നെ ഈ ഞായറാഴ്ച മാത്രേ അങ്ങനെ ചിക്കനും ബീഫ് ഇതൊക്കെ വാങ്ങിക്കുള്ളൂ എല്ലാത്തപ്പ മീൻ
ഇങ്ങടെ പിന്നെ എറെ ഇക്കക്ക് ചിക്കന്റെ കടയാണ് അപ്പൊ നല്ല ചിക്കനും കോഴിമുട്ട കാട കാടൻറതും ഒക്കെ കടന്നര്
ആഹ്
കാടമുട്ടും കോഴമുട്ട ഒക്കെ കൊടുുന്നരും
ഓഹ്ഹോ
അപ്പോൾ പിന്നെ നമുക്ക് അതിനൊന്നും ഇതില്ല
ഉം മുട്ടക്കെ നല്ലതാ
ഉം മുട്ട പാലൊക്കെ കിട്ടും പാലും അങ്ങനെ വാങ്ങി കൂടന്ന് തരലെന്നെയ പിന്നെ ഇപ്പൊ കുട്ടികള് കുടിക്കാതെ കുട്ടികൾക്കൊക്കെ മടുത്തുകള് അല്ലേതു ഇറ്റേ ആ മുട്ട ഒക്കെ ഏ പുഴങ്ങിട്ടും പൊരിച്ചിട്ട് വേഗിക്കുംരൊക്കെ അടിയണെങ്കിലും ബ്രെഡും മുട്ട- ആ ഏ
സ്കൂളിലേക്ക് ഫുഡ് ഉണ്ടാക്കി
ഇല്ല ഇല്ല ആ കൊടുത്താക്കലില്ല അവിടുന്ന് തന്നെ വാങ്ങലാണ് അപ്പൊ ഞങ്ങൊ ഒരു കൂട്ടാനും കൊടുക്കുന്നില്ല അവിടെത്തന്നെ ഇപ്പ മുട്ടായിട്ടും അതായിട്ടും ഇതായിട്ടും പാലും പിന്നെ പഴവും എല്ലാും ഉണ്ട് പായസം അർധിണ്ട് എന്ന മോന് പായസം നല്ല ടേസ്റ്റ്ല്ല പായസം
ആഹ
ഒക്കെ ഉടീകൂളന്നണ്ട അപ്പൊ എന്തൊ ഒരു ടസ്റ്റന്റെ പായസം ഇപ്പ അയ്ല് ആഴ്ചയില് ഒരീസം ബിരിയാണി വെച്ചു കൊടുക്കണ്ട് ആഴ്ചയില് ഒരീസം ചോറിന്റെ കൂടെ ഇറച്ചി കൊടുക്കണ്ട്. ഒക്കെ കൊടുക്കണ്ട്. പിന്നെപ്പെന്താ പല ഉപ്പേരി പപ്പടം ഉണ്ടാണ്ടു പ്പേരി ഇണ്ടാവല് തോരന് സ അവീല് സാമ്പാറ് എല്ലതും സാധനങ്ങളുണ്ട് നല്ല സുഖാണ് ഇപ്പ
അമ്പഴേന് ഒന്ന്
ചോറ് വലിയ സ്കൂളിൽ എത്തിയാല് എ ട്ടാം ക്ലാസൊക്കൊക്കെ എത്തിയാല് ചോറ് കൊണ്ടവലായിരുന്ന് എന്നിട്ടോ നടന്ന് പോക്ക്
ഉം
തിരിച്ച് വരുമ്പോളും അതന്നെ നടന്ന് വരണം. എത്ര ദൂ ഞങ്ങള ക്കതന്നെ.
മുട്ടയും പാലൊക്കെ കിട്ടേനോ ചൊവ്വാഴ്ച ദിവസങ്ങളില്. അപ്പൊ പിന്നെ എന്താ ചോറ്
വെറും ചോറും അല്ലെങ്കി ഒരു ചെറുപയറ് അല്ലെങ്കി ചെറുപയറല്ലാത്ത ദിവസം കട ല അല്ലാത്ത ദിവസം വൻപയറ് പയറ് ഉം മൺപയർ അങ്ങനെ മാത്രേ ഉള്ളേർന്നു. ഞങ്ങളൊക്കെ വീട്ടിൽന്ന് കൊണ്ടുപോവേയിരുന്നു. ഏ ഞങ്ങള് വീട്ട്ന്ന് കൊണ്ടുപോവലായിരുന്നു കൂട്ടാനൊക്കെ ഉം ഇതതൊന്നൂല്ല. അമ്മ കൊണ്ടപോവലാണ് എന്തെങ്കിലൊക്കെ.
ആ അമ്മ രാത്രിത്തേക്കുള്ളത് കൊണ്ടോവും.
ഉം അമ്മ പാവലേ. വീട്ട് വന്നാലും പണിയെടുക്കണ്ടേ വീട്ടത്തെ പണി കെടക്കണ്ടേ രാത്രിയില് ഏ ചേച്ചിയോ
ച്ചിന്നെ ജോലിക്ക് പോവല്ലോ
ആ എന്താണ് ചേച്ചിക്ക് എന്താ ജോലി
ചേച്ചി അവിടെ ഹൈലൈറ്റ് മാൾ അല്ല ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് തന്നെ ബി സിനസ് പാർക്ക് ഉണ്ട്. അപ്പ അവിടെ വർക്ക് ചെയ്യാ.
ഉമ്മപ്പ അമ്മപ്പ ഇത് തുടങ്ങിയിട്ട് കൊറച്ചായാ.
ഏതാ ആ അമ്മ അമ്മ അമ്മന്റെ ഇത്ര പതിനേഴ് പതിനെട്ടാം വയസ്സൊട്ട് തുടങ്ങിണ്ട്.
അള്ളാ എന്താ വച്ചാല് ക്ക് ഞാനപ്പെ നമ്മളൊക്കെ ഇ ഞങ്ങളൊക്ക ഹോസ്പി റ്റലിൽ ലേബർറൂമിലൊക്കെ കേറിയ ആൾക്കാരാണ് ആ പക്ഷെ അവിടെ നിക്കണോരെ നമ്മള് സമ്മതിക്കണം. അങ്ങൻ ആ എന്തൊരു ചെറിയൊരു ഇത് മതീല്ലേ നന്നാക്കാൻ ആ പ്രീ ഡിഗ്രിയാണ് അന്നത്തെ കാലത്തൊക്കെ പ്രീ ഡിഗ്രി
ഉം അപ്പൊ അങ്ങനെ കേറി. ഇപ്പതാ അത്രോം എത്രോം വർഷം ഇപ്പ അമ്മയ്ക്ക് ത അറുപതാവാറായി അറുപത് വയസ്സ്.
അത്രക്കഴിക്കണല്ലേ. അപ്പൊ മെയിന് ആ സ്റ്റാഫ് ആവൂലേ ഗ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാ. ആ പ്രൈവറ്റ് ഉം ഉം ഉം
എന്നാ ശരി. ഞാനേ പിന്നെ വിളിക്കാം.
ആ ഓക്കെ എന്നാ ആയിക്കോട്ടെട്ടാ. ഫ്രീ ആവുമ്പളേ പോരെ